ആഹ് എവിടെമാരെ ഒരു വിവരല്ലല്ലോ
ഉ ഞാനേ കൊറച്ച് തിരക്കിലായി ഇപ്പൊ ഈ സ്കൂളും മദ്രസയും ഒക്കെ തുറന്നപ്പോ പിന്നെ നമുക്ക് സമയല്ലല്ലോ
ആഹ് അയിന് തിരക്ക് ഞമ്മളെ തിരക്ക് തീർന്നോടല്ല മകളെ എപ്പ നോക്കിയാലും നമ്മുക്ക് തന്നെയല്ലേ പണി
ഉം എന്നും ഈ പിന്നെ വെച്ചുണ്ടാക്കലും അടിച്ചു വാരി തുടക്കലും തിരുമ്പലും
ആഹ് ഇതന്നെ ഒരു ഒരു ഒരു ഒഴിവൂല്ല നമക്ക് ഏഹ് കുട്ടികൾക്ക് ഇപ്പോൾ ലീവാണ് സ്കൂളില്ല ഹ ഹ
ഒരിക്ക് ലീവുണ്ട് നമ്മക്ക് അതേമാതിരി ലീവ് ഇല്ലല്ലോ
ഇല്ലല്ല ഞമ്മക്ക അപ്പൊ ലീവ് നമുക്ക് അധികം ഉണ്ടാകുക കരം എന്താഞ്ഞാല് നമുക്കപ്പോക്ക് എല്ലാ നേരത്തിനും ഫുഡ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ആ അപ്പൊ പിന്നെ ഇതുവരെ വെച്ച പോലെ ആവൂല വെക്കല് ഏ മറ്റേത് രാവിലെ പോലെ കിഴങ്ങോ എന്തെങ്കലുമൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ വിട്ടാൽ മതി എന്താ ചിക്കനോ എന്താ കോഴിയോ അങ്ങനെ എന്തെിലുമൊക്കെ പൊരിച്ചാൽ വിട്ട ഇപ്പ അത് പറ്റൂലല്ലോ
പറ്റൂല
എന്താങ്ങട ഒന്ന ഇണ്ടാക്കി
ഇന്ന് പിന്നെ മീൻ ഉണ്ടായിന ഒന്ന് ഇപ്പ ഇന്ന് മിനഞാന്നു ഞങ്ങള് മന്തി അച്ചീന അപ്പൊ പിന്നെ മീൻ മടിച്ചാൽ മതിയാണട്ടെ മീൻ മേടിച്ചിക്കാണ്
ആരാ ആഹ് ഞാൻ ആ ഞാനിതാ എന്താ മീൻ കിട്ടിയിരന്നിട്ടോ ഇവിടെ ഇടക്കിടക്ക് വരൂല ഗ്രാന് വരും മനസ്സന് എന്താ അപ്പൊ നമുക്ക് എന്തേലും രാ രാത്രനമക്ക് കിട്ടിയ പരിപാടി വ്യൻ കഴിയും പക്ഷെ കിട്ടീട്ട് കാത്തു നിന്നാലേ ഞാന് ഇറച്ചിക്ക രനൊക്കെ വിളിച്ചിരുന്നു അയാൾ എന്നാ വരും വരും നേരിട്ട് ഞൻ വെയിറ്റ് ചെയ്തിട്ട് കാത്ത കൊഴങ്ങി പിന്നപ്പ ദാ ഞാൻ എന്ത് ചെയ്‌തൊന്നോ എന്താ കോയിയുണ്ടായിരുന്നു പൊരിച്ചത് പിന്ന അതെടുത്തിട്ടേ വെള്ളത്തില ഇട്ടിട്ട് ഇ ഇീ പ കെട്ടയച്ചിട്ടാ സാധാ ചോറ്ന്നെ
എഏ
എന്നട്ട് പിന്നെ അഐക്ക് പിന്നെ കറി മുരിങ്ങ എന്തേലും കറി ഉണ്ടാക്കട്ടെ
ആഹ
കാത്തന്നിട്ട് കാത്തന്നിട്ട് നേരം വെയ്കി ആഹ വെറുതെ സമയം പോയി
ആഹ് അതന്നെയാണെ
ഞമ്മള് ഞമ്മക്കുണ്ടല്ലോ നമ്മുക്ക് എന്താ രാവിലൊക്കങ്‌ കിട്ടണം. ന്ന പിന്നെ ഞമ്മ ആ ഒരു രാവിതന്നെ അടക്കളെക്കങ്ങട് കേറുമ്പോ ഞമ്മളെ പരിപാടിയൊക്കെ നടക്കണം. പിന്നെ എന്തിനേലും കാത്തു നിന്നോ അന്നത്തെ കാര്യം പോയി.
അതന്നെ, ഇവിടങ്ങനെണേ, ഇവിടെ എങ്ങനെ അറിയോ? പിന്നെ ഇവിടെമീൻകാരൻ വരുമ്പോക്ക് ഉച്ചാവുട്ടോ പന്ത്രണ്ടരക്കവരാ. ഏ, ആ, ഈ, മീൻ ഞമ്മ ക്ക്, പിന്നെ മീ നന്നാക്കി. മീ കുളിച്ചീന് മുമ്പ് നന്നാക്കിയായല്ലേ നല്ലത് അല്ലെങ്കി മണ അല്ലേ കരം.
ആഹ് അതാണ് ഞാനന്താട്ടന്നോ അങ്ങനെ കിട്ടുമ്പോ ഫ്രിഡ്ജിക്കങ്ങട് വെക്കും. എന്താപ്പത്. ആഹ് പിന്നേന്താന്നറഞ്ഞ കൂട്ടാരോന്നും ഇല്ലെങ്കി പെട് കരിക്കാനും പറ്റൂലല്ലോ.
ന്നിട്ട് ഈ ഉച്ചാവുവോളം കാത്തിക്ക, മീൻകാരനെ കാത്തിക്ക. എന്നിട്ട്, എന്നിട്ട് വാണം അപ്പൊ എത്രാനും സമയ നമ്മളത് പോണത്.
ആഹ് പോണത്, ഇങ്‌ട്ടാണേങ്കി, ഞമ്മ, ആ അപ്പൊ, പിന്നെ, ഞമ്മുക്ക്, ആ രാവിലെ ചെയ്യുമ്പല്ലേ, ഉഷാറ്, പിന്നെ ഉണ്ടാവൂലടി.
ഇണ്ടാവൂലേ, പിന്നെ, ഉച്ചയ, ഒരു മടിയണേ.
ആഹ് മടിയാണ്. പിന്നെഅയ്മ്മക്ക്, തൊടാനും, താകാനും, ഞ, എ, എന്താ കുളിക്കണീന്റെ മുന്നേ മസാല ക്ക കൂട്ടി വെച്ചിട്ട് അങ്ങനെ ഫ്രഡ്ജ്ക്ക് വെച്ചിട്ട്, ക, നമ്മളെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് പിന്നെ സുഖാണ്. എന്ത്ന്നൊ എന്നാ പിന്നെ എടുത്താട് പൊരിച്ചാ മതില്ലോ. ആ ഇരതല്ലേ ഇത് പിന്നെ, ഞമ്മള്, പിന്നെ, വന്ന്, നന്നാക്കി, ആക്കെ ഭയങ്കര ബുദ്ധിമുട്ട. അപ്പൊ, ഞാൻ എന്റെ താത്താക്ക് വിളിച്ചപ്പോ താത്തി പറഞാൻ മീൻ നന്നാളക്കണോള്ളൂ മളെ മീൻകാരൻ, വരാം, വൈകിയതരണം, അപ്പൊ, ഓല്, ഇപ്പോ, ഓലപഞ്ഞിട്ടും കാര്യല്ല. ഇപ്പ, ഈ, മയെയും കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടാനും പണിയല്ലേ. സാനങ്ങളൊക്കെ.
അതന്നെ മീനൊക്കെ കുറവേ കാരപ്പളെ
ആഹ് അയ്നന്നെ ഇങ്ങട്ട് എന്തൊക്കെയ, നമ്മളേ ഫ്രണ്ട്സുകളൊക്കെ കാണലുണ്ടോ?
ഇല്ലാട, ആ കൊറേ, കൊറേ, ആയില്ലേപ്പൊ കണ്ടിട്ട്. ഇപ്പൊ ഗ്രൂപ്പ, ഗ്രൂപ്പക്കപ്പ ഒയി വായോ? ഇല്ലാതായോ?
എട, എന്ത, സംഭവിച്ചിക്കണെന്ന്റിയില്ല. ആരൊക്കെ, ഒക്കെ, കൊറെ, പെയിക്കണും. ഓരോരുത്തർ, നമ്മളെ പോലെന്നും, അല്ലല്ലോ. നമ്മള് സ്കൂളി പഠിച്ചിന്ന കാലം പോലെ ഒന്നുല്ലല്ലോ. ഇപ്പോ ഓല ഭർത്താക്കന്മാർക്കൊക്കെ എന്താ ചെലെ ആൾ ക്കർക്ക് പലെരും പലേരീതിയിലല്ലേ. ഓല്ക്കൊന്നും, ചെലപ്പോ, എന്താ, ഈ ഫോണി, കളിക്കണേന്താകണേന്നും, ഇഷ്ടല്ലാത്തോരുണ്ട്. ഏഹ് പിന്നെപ്പോ, ഈ, മാപ്ല ആ പറ്റുലെ. മാപ്പളാര് ഗൾഫിലില്ലൊരാണെങ്കി, പിന്നെ, ഞമ്മക്കെന്തെയ്യ, ഞമ്മള്, ആ ഞമ്മള് പ സംസാരിക്കണതൊന്നും ഇപ്പ വിഷയല്ല ഇത് മതീ ഇവിടെ നാട്ടിലില്ലോക്ക് ഓൽക്ക് ചോറുംങ്ങ ഓര് ഉച്ചക്ക് കൃത്യത്തിന് ചോറുണ്ണക്ക വരുന്ന ആൾക്കാര ഓര്ക്കെന്തേലും ആ ഈ കളിച്ചിരിക്കാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല വിത്തനയില് പിന്നെ ഫോണന്നെ ഉപയോഗിക്കാൻ കൊടുക്കൂല ചെലവര്
ആഹ് ഇപ്പൊ ഇജ് ആദ്യതന്നെ പറയാ ഞമ്മള് ഞമ്മളർഞ്ഞാല് എപ്പളങ്കിലും നമ്മളെ പണിന്റെ ഒഴിവ് കിട്ടുമ്പോളൊള്ളു ന നമ്മള് ഫോണെടുക്കാല്ലേ. അപ്പൊഞമ്മളെ നമ്മള് പണി എടുക്ക്ണത് ഓല് കാണൂല.
ഹാ അത് കാണൂല ഞമ്മള് വെറുതെ ഇരുന്ന് ഫോണുമ്മ തോണ്ടണേ കര കുട്ടിയാക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ തൊടങ്ങി ഫോൺമേ എന്നറയും ഏ ആഹ് അപ്പ അങ്ങനെയൊക്കെല്ല കാര്യങ്ങളാണ് അപ്പൊ ഞമ്മള് എന്ത് ചെയ്യോന്നോ നമ്മള് എന്താ അതരിക്കുന്നപ്പോ എല്ലാരും ഈ ഇങ്ങനെ ചെയ്യണതേ എന്താ ഞാനിപ്പ ഇന്നലെ ന്റൊരു കൂട്ടുകാരത്തിക്ക് വിളിച്ചിട്ടോ കൂട്ടുകാരത്തിക്ക് വിളിച്ചപ്പോ ഓള് എടി ന്റെ മാപ്പിള വരുന്നുണ്ട് വെക്കിട്ടോന്ന്. ആർക്കെന്നോ അടക്കറിയില്ലന്ന എന്റെ എന്താ കുട്ടത്തി ഞാൻ പറരലില്ലേ ഓൾക്ക ആഹ് ഓക്കച്ച അ അപ്പൊ എന്താ അത്രക്കും പേടിയാണ് മാപ്പിളാര പേടിച്ചിട്ടാണ് ഇപ്പ ഫോണ എടുക്കുന്നത്
ആഹ അതന്നെയണ ഇപ്പൊ ഞാൻ പറുന്നല്ല ഇപ്പ ഇന്റെ അവസ്ഥ അങ്ങെ തന്നെ കേട്ടോ എന്റെ മാപ്പിളക്കെന്നമാതി കുറേ നേരം ഫോൺ വിളിച്ചോണ്ട് ക്കണത് കേറാണ്
ആ അ അത്പല നമ്മൾ ഒക്കെ അങ്ങനെ തന്നെയാണ്
ആഹ ഇപ്പ ഞൻ എന്താ നമ്മ എന്താറിയോ ഇപ്പത്തെ കാലത്ത് ഇത് ഇപ്പ ലവ് സ്നേഹ കണ്ട എന്താണതല്ലേ ആരപ്പേൽ പോവും ആരക്കെയാ പബലി വിളിച്ചന്നത്
അതന്നെ അ ആ അങ്ങനെ അങ്ങനെ ചെയ്യുന്നോലും ഉണ്ടാവും പക്ഷെ നമ്മക്ക് കുറ്റം നമ്മക്ക് നമ്മള് നിരപരാധികൾ കുടുങ്ങും
ആഹ് അതാണ് ഇപ്പ നമ്മള് കൊടുങ്ങും എന്നാ ഇതിനായിട്ട് മെനക്കെട്ട പെണ്ണങ്ങളുണ്ട് വേറെ അത് നമ്മള അതിൽ പെടൂലല്ലോ
ഇല്ല അയിന് ആഹ അതന്നെയ അത് സല കുറ്റം പറഞ്ഞിട്ട് കാര്യല്ലടി അ എന്താപ്പ അങ്ങനെ കാലാണ്
കാലാണേ വാട്സപ്പ് കൂടെക്കെ പലോരും ഉണ്ടാവണ അതല്ലേ കൊറെ ഗ്രൂപ്പ ആയിട്ട് അപ്പൊ ഈ ചെല ചെങ്ങായിമാർ ഇതിനായിട്ട് നിക്കാണേ
ഇപ്പൊ ഈ ഗേറ്റുഗേദർ മ ആ മീറ്റപ്പ അത് ഇത്ന്നൊക്കെ പറഞ്ഞ കൂടതനെ മനസ്സ്യന്മാര് ഇത് പയ ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ പ്രേമോ കാര്യങ്ങളൊക്കെ അപ്പ അങ്ങനെയൊക്കെല്ലെ കാലം ഇപ്പൊ അങ്ങനെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിച്ചിട്ടാ
തന്നെയെ ചേലോലത കുട്ടികളി മക്കളെട്ടാണ്ട് എത്ര എണ്ണം എറങ്ങി പോക
ആ അതൊക്കെ ഈ ഒരു കാരണ കൊണ്ട്ന്നെയന്നെ ഈ ഫോണ് ഇതൊക്കെ അത് ഓല പറഞ്ഞിട്ട് കാര്യല്ലേ ഇന്റെ ഇന്റെ മാപ്പിളടെ എന്താ കൂട്ടുകാരന്റെ പെണ്ണുങ്ങള് അങ്ങനെ എതോ ഇതായി പ്രശ്നമായിട്ട് എന്താ അവിടെ നിങ്ങ ട്ടന്റെ മാപ്പ്ളാദ് കണ്ടിട്ട് കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ സങ്കടം കണ്ടിട്ട് ഇന്നോട് പറി ആഹ ഇ ഓരോരുത്തരടെ അടങ്ങാറ ഇപ്പൊ കാണള്ളൂ ഇ അങ്ങനെ അപ്പ എന്ത സ്ഥിരം ഒരു ഓട്ടോറിക്ഷയിലൊക്കെ പോയിട്ട് അങ്ങനെതായിപൊയ്ക്കത്രെ ആഹ് ഇപ്പ അങ്ങനെയൊക്കെല്ലേ
ആ
പടച്ചോൻ കാക്കട്ടെ പറയാ പോ ഞാൻ പറയാ പോണൊരു എന്നെ പോവുക
ആ ഈ പെണ് എന്തെങ്കില വർ ചെയ്തിനതാണോ ഈ പെണ്
ഈ പെണ്ണോ എല്ല വർക്കല്ല മാപ്പള ഗൾഫിലിരുന്നു അപ്പൊ അത് ബാങ്കിക്കായിറ്റും അങ്ങനെഇങ്ങനെ ഒക്കെ പോകുമ്പോ ഒരു ഒരു ഓട്ടോ തന്നെ പിടിക്കും
ആഹ് വിളിച്ചു തല്ല പിന്നെ ഓലെ അങ്ങനെ പോകുമ്പോ വർ താനം പറഞ് അങ്ങട്ടും ഇങ്ങോട്ടുംപറഞ്ഞു പറഞ്ഞു പറഞ്ഞഞ്ഞ് പിന്നെ ആ ബന്ധം ഇ
ആഹ് ഉണ്ടായിട്ടുണ്ടാവും പാവട്ട ഇങ്ങിട്ട് അത് വേറെ പെണ്ണട്ടി
ഏ ഇപ്പേണെങ്കിൽ പെണ്ണുങ്ങളെ കിട്ടാനും പണിയാണ്
ആഹ് ഇപ്പൊ പിന്നെ ഞ് എന്താ ഏതായിട്ട അനുസാരും കിട്ട നല്ല പണിയാണ്
ആഹ
അതിന്റെ അവിടെ കുട്ടികളെ ഇണ്ടോ കെട്ടിക്കാനായ കു
ഞാൻപ്പോ അ എന്നോട് അത് ചോദിച്ചാ നിക്കേനി ഇന്റെ അങ്ങളക്ക് ഞാൻ പണ്ണറിഞ്ഞോടുക്കാണ
മളെ ഞാന ഇതെന്റെ അമ്മാവൻ അ മകൻ മകനിക്ക് വേണ്ടിട്ട് അത് രണ്ടണ്ട് പ്രാവശ്യം വന്ന് ഗൾഫിന്ന് വന്ന് പോയി ഇനിപ്പോ മൂന്നാമതും പോയ എന്താ സംഭവം ഞാൻ പറഞ്ഞു ഒരു പേടിയും പഠിച്ചണ്ട്പ്പൊ അത് ഇങ്ങനൊക്കെ തന്നെയാണ് ആദ്യക്കല് പേടി എന്താ കിട്ടായി എന്താ അത് ഓൽക്ക് മാത്രല്ലല്ലോ ലോകം ഒട്ടാകെങ്ങനെ തന്നല്ലേ
ആ അതെന്നെണേ ആ പ്പോ കുട്ട്യാളെ കിട്ടാല്ല
ആ നോക്കിക്കൊ പ്പത്തെന്നെ നോക്കിക്കോ ഓനെന്താ ചെയ്യ്ണ് ന്ന്ട്ട്
ഓന് റിയാദ് മെട്രോലാണ് വർക്ക് ചെയ്യണത് ഗൾഫിൽ ത്തെന്നെണ് ഓനൊരു കൊല്ലായ്ക്ക്ണേ ഇല്ലൊരു കൊല്ലായാണ്ട് ഞങ്ങളിപ്പോ ഈ പെണ്ണ് തരീണ് അഞ്ചാറ് പെണ്ണുങ്ങളെക്കെ കാണാൻ പോയി ഇനിയിപ്പോ അടുത്തമാസം ഓൻ വെര്ണ് ണ്ട് പ്പൊ ഒന്ന് ശരിയായി കിട്ടില്ല ഞാൻ കൊറെ ആൾക്കാരോട് ചോയ്ച്ചോക്കി
എന്താ കൊയ്ഞ്ഞാട്ട് മൻഷ്യൻ
അതെന്നെ ഇപ്പ ചോയ്ച്ചെന്നെ വെറുപ്പായിക്ക്ണ് ഇവര് വിളിച്ചുമ്പോ ഇല്ല ഇല്ല കെട്ടിച്ചൂല ഓല് പഠിച്ചാണ്
ആ ഈ പഠിച്ചാന്ന് പറയുന്നന്നെ വിശ്വസിച്ചാൻ പറ്റൂല ഈ കുട്ട്യാള് വെറുതെ പറയാ മളെ ഈ പഠിച്ചന്ന് പറയാ എന്നിട്ട് എന്താന്നോ ഞാൻ ന്റെ അമ്മോന്റെ കുട്ടീന്റെ ക്ക് അത് ശെരിയാവൂല രണ്ട് മൂന്നെണ്ണം കാണിച്ചു കൊടുത്തു ന്ന്ട്ടെന്താ കാട്ടിക്ക്ണ്ന്നോ വീട്ടാരൊക്കെ ഓക്കെ ട്ടോ ന്ന്ട്ട്കല്യാണം ഒറച്ചപോലെ ണ്ടായിറ്റേ എന്താ എന്താ ചെയ്ത്ക്ക്ന്നോ എന്താപ്പം ഈ ഈ എന്താ കാമുകം ഈ പുതിയ കെട്ടാൻ നിക്കണ ചെക്കനെ വിളിക്കാ അത്എനിക്കില്ല പെണ്ണാണെ അയിനെ പോയി കാണണ്ടാ ഇത് വീട്ടിലും പറയരുതേ വീ വീട്ടി പറഞ്ഞാ ഓള് ഓള് മരിക്കുന്ന്
ആഹ് ആഹ്
ഓന്റെ ഓളെ വീട്ടിലും അറിയിക്കാൻ പറ്റൂലാന്ന് ഇതീന്ന് പിന്മാറണന്ന് അങ്ങോട്ട് അഞ്ചാറെണ്ണം അങ്ങനെ മാറി പോയിയേ
മ്
അതാണ് ഇപ്പത്തെ കാലം നമ്മള് കെട്ടിയ കാലൊന്നുല്ല
ഏഹ് അല്ലേ അതെന്നയാ ഇപ്പം ഞങ്ങക്കും ഇപ്പോ അയ്നണ്ടായെ ഞങ്ങക്ക് തന്നെ ഇണ്ടായിക്കണ അങ്ങനെ അനുഭവമേ ഞ ഞങ്ങളിപ്പോ കാണാൻ പോയിനിട്ടോ
ഞാൻ പറയും അ ഞാൻ പറയും പണ്ടൊക്കെന്നു പറഞ്ഞാ പ്രേമിക്കാൻ പേടിയിട്ടിരുന്നു ഇപ്പ എന്താപ്പോ എല്ലാ വീട്ടിലും എന്താപറയന്നേ പ്രേമിച്ചോളു കൊണ്ട് എടങ്ങാറാക്കരുത് ആഹ് എല്ലാരും എന്താ പറയന്നെന്നോ അന്യ നാട്ടിലെ കുട്ടീനെ നോക്ക പ്രേമിച്ചോളു കൊണ്ട് എടങ്ങാറാക്കരുത് ഞങ്ങക്കൊക്കെ ഇവിടെച്ച് പോയി തരാന്ന് അങ്ങനത്തെ ഒരു കൊഴപ്പവും വരിന്നെ
ഇപ്പ പെണ്ണ്
ആഹ് ഇപ്പൊ നല്ല ആഹ് നല്ല ചൊറുക്കുണ്ട് നല്ല കു എല്ലാം ശരിയായിക്കും എന്നൊക്കെ പറയണ എന്താന്നോ ക അങ്ങനെ അങ്ങനത്തെ കല്യാണങ്ങളാണേ ഒറ
ആഹ് അതന്നെയാണ് കണ്ട
ഉം ആരതിനെ കണ്ട്ക്കാണേ
ആഹ് അപ്പൊ കണ്ടേക്കുമ്പോ ഓര്ക്കിനി പിന്നെ ചെറുക്കന് പഠിപ്പില്ലെലും മേണ്ടില്ല പണി ഇല്ലേലും മേണ്ടില
ആപ്പോ പിന്നെ എന്തായാലും ഓന് എന്ത് എന്ത് കൊ ആഹ് ഓന്ക്ക് എന്ത് കുറവുണ്ടെങ്കി അതൊക്കെ ഓല്ക്ക് ഇഷ്ടാവും അപ്പോ വേറെ നിവർത്തിയില്ല
ആഹ് അതന്നെ ഓൽക്ക് ഓലന്നെ കെട്ടണം
ഇപ്പോ മൂന്നെണ്ണം ഞാൻ അറിയിന്നോടത്തു കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത മാസം അഞ്ചാം തീയാ അങ്ങനെ കഴിക്കും അങ്ങനൊക്ക്യാട്ട് ഇതൊക്കെ ഒന്ന് പോട്ടെ പെണേ നല്ല കുട്ട്യേള് കോട്ടയത്ത്ന്നൊക്കെ പ്രമിച്ചേക്കണ് എന്താ ചെയ്യ എന്നിട്ട് ബൈക്ക് കൂ കുടിക്കാനൊക്കെ ന്ന് ഇഷ്ടല്ലാതെണ് ഇപ്പോ കല്യാണൊക്കെ നടക്കുന്നത്
ഇപ്പം വിളിച്ചട്ടോ ഞാൻ ഇപ്പ തന്നെ അൻക്ക് വിള്ച്ച
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹ് ആഹ് ആഹ് ആ ശെരിന്ന